സുഖാണോ
ഹലോ
ഹലോ സുഖാണോന്ന്
സുഖമാണ്
ഹലോ ആ കേക്കുന്നില്ലേ
റേഞ്ചിന്റെ ചെറിയ കേക്കുന്നൊണ്ട് പറയ്
ആ മഴയൊണ്ടവിടെ
മയ രാവിലെ മൊതല് ഒരുച്ചവരെയൊക്കെ മഴേന്
ഉം ഇവിടിപ്പം പെയ്യുന്നുണ്ട് മഴ രാവിലെ ഒന്നും ഉണ്ടായില്ല ഇപ്പപെയ്യലായി
ആണോ
ഉം വീട്ടിലാരൊക്കെയുല്ലേ
ഇവിടിപ്പൊ ഞാൻ തന്നേയുള്ളു മക്കള് കളിക്കാൻപോയി
അമ്മേ ഈ മഴയത്തോ
ഇവിടെപ്പം തെളിച്ചെണ്ട് മഴയില്ല
ആ ആ കുട്ടികളത്രേലാ പഠിക്കുന്നെ
മോള് രണ്ടില്
ഒരാളേയൊല്ലു
മോള് മറ്റോള് നേഴ്സറിലല്ലേ അങ്ങനവാടിയില്ലേ
ആ ഇവിടേം രണ്ടാളാ മോന് എൽ കെ ജി മോള് ഒന്നില്
ഉം
സ്കൂള് വിട്ടുവന്നിട്ട് ടിവി കാണാ
അയ്ശെരി
ഉം കൊറച്ചുസമയം ടിവി കാണും എന്നിട്ടുപിന്നെ വായിക്കാനും പഠിക്കാനും ഇല്ലാല്താക്കും അല്ലെങ്കിലും വേഗം ഒറങ്ങും രാവിലെ പോന്നോണ്ട് അപ്പൊ വേം ചെയ്തില്ലെങ്കിലും ഒറെക്കെന്നൊർത്തു നിക്കും
അയ്ശെരി
ഉം ഹസ്ബന്റെവിടെയാ
കാക്ക നാട്ടിതന്നെയാ ഇവടെ താഴെപോയിണ് അങ്ങാടി
അ ആ എന്താ രാത്രിത്തേക്കെന്താ കഴിക്കാൻ
രാത്രിയേക്കെ ഹസ്ബന്റുകൊണ്ടുവരും ചിക്കനായിരിക്കും
ആ അവിടേം വന്നിട്ടില്ല വരണോത്രേ സാധനെല്ലാം വാങ്ങാൻ പോണം
ഉം
ഒന്നാന്തിയല്ലേ അതുകൊണ്ട് സാധനെല്ലാം വാങ്ങിയേർന്നു കുട്ടിയേൾക്ക് പച്ചക്കറിയെല്ലാം കൊണ്ടാ കോഴി വാങ്ങുവായിരിക്കുന്ന് പച്ചക്കറി സ്കൂള് മീനൊന്നും കൊണ്ടോയ്ക്കൂടല്ലോ
ഉം
ആഹ് അപ്പൊ ഏഹ് ബീട്രൂട്ട് വെണ്ടക്ക അങ്ങനെല്ലാം ആണെങ്ക് കറി ഒഴിക്കുന്നേനും നല്ലേ ഇങ്ങനെ ആഹ് ഉച്ചക്കത്തെ ഫുഡ് കൊണ്ടോണല്ലോ അതൊണ്ട് ഇപ്പ ബീറ്റ്റൂട്ടറവില് ചോറിട്ട് അല്ല അങ്ങനെ ആക്കീട്ടല്ല മിക്സഡ് ആക്കും ഇപ്പൊ ബീടറൂട്ട് ചോറ് പോലെ ഉരുളക്കേങ് വെച്ച് ഉരുളക്കെങ് ചോറ് മുട്ടച്ചോറ് പോലേ അങ്ങനെ ആമു കറി അങ്ങനെ വാണ്ടാ അതാവും കഴിക്കും കറി ആവും വൈലേച്ചക്കെ ബേഗില് സൈഡില് ഇതാവും അങ്ങെനാവും പണിയാവും
ഇവടെ പിന്നെ ഓഹ് ചായേം ന്താ പയമ്പൊരിണ്ട് ഉള്ളിവടണ്ട്
ഹോത്തലാണോ അല്ലാ ണ്ടാക്കിയതാ വാങ്ങിയതാ
അല്ലാ കാക്ക പണൈഞ് വെരുമ്പേ
ആഹ്
കൊണ്ടാന്നാ
ആഹ് ഇവിടെ അങ്ങനെ ക്കെ എണ്ണക്കടികളൊന്നും വാങ്ങൂല ബേക്കറി അങ്ങനെ വാങ്ങൂല കുട്ട്യാൾക്ക് അങ്ങനെ കൊടുത്താ ഇതാവന്ന് അത്തെ അങ്ങനെ കൊടുക്കാൻ വ്ടൂല
നമ്മളെപ്ലെങ്കിലും വാങ്ങും
ആഹ് എപ്പെങ്കി പൂതി വന്നാല് വാങ്ങും ക്ഷമ്പളം കിട്ടിയാലാന്ന് പ്പൊ മന്തി കഴിക്കെല്ലാം പോല് ഇനിയിപ്പോ രണ്ടാളും സ് കൂള്ളായി ശരിയാവൂല ഇനിപ്പോ എല്ലാം നന്താ ഇതാവൂല ഇല്ലെഞ്ഞി പ്പൊ പൈസേം കൂടിയില്ലേ ഇൻ സാലറി ഹസ്ബൻഡ് ഭർത്താവിന് കിട്ടിയല്ലോ
ആഹ്
ഉം വാടക കുറി മക്കളെ ബസ്സ് ഫീസ് എല്ലാം ആവുംമ്പേക്കെ കയ്യും
അതന്നെ
നമ്മക്കും പിന്നെ ഒരു ജോലിവാണം
അതെന്നെ ഒരാലോടൊന്നും കയ്യൂല്ലേ
ഉം ഇന്ന് പോവാൻ പറ്റു പറ്റാത്തോണ്ടാ അതേത് മക്കള് വരുമ്പേക്ക് ആരൂല്ലാ ഞാനും ഹസ്ബൻഡും ഭർത്താവും മക് ക്കളും മാത്രള്ളൂ ല്ലേ അപ്പൊ പിന്നെ പോയിട്ട് ഈ നാല് മണി ആവുമ്പോക്ക് ഞാന് എത്തുന്ന ജോലി എന്താ ഇല്ലേ ങ്തതും കിട്ടണ്ടേ എല്ലാട്ത്തും അഞ്ച് ആറ് മണി അഞ്ച് ആറും നാ പിന്നെ ഞാൻ പിന്നെ പി എസ് സിക്ക് പഠിക്കുന്നുണ്ട് ഞാ അതെങ് നമ്മക്ക് വിധിച്ച്ങ്ങ അത് കിട്ടെട്ടേ
ആഹ്
ഹസ്ബൻഡ് പി എസ് സി എഴുതി കിട്ടിയതാ ഭർത്താവിന് ഏഹ്
ഓൺലൈനായിട്ടാ പഠിക്ക്ണേ
ആ ഹ് ഓൺലൈനായിട്ടാ പഠിക്കുന്നേ
ഉം
ഇപ്പൊ എട്ടാംന്തി പുതിയ ഇത് ക്ലാസ് തൊടങ്ങും അതുംപ്പൊ മക്കളിപ്പം മുതലല്ലേ രണ്ടാളും പോവാൻ തൊടങ്ങി നി അതൊണ്ട് പിന്നെ അവരേയച്ച് കയ്ഞ്ഞാ പിന്നെ പഠിക്കാലോ നേരം പോ ക്കാലോ ഒന് പനി കഴഞ്ഞാഴ്ച്ച പനി അയ്ന്റെ മുംമ്പത്തേഴ്ച്ചാ എനക്ക് പനി ഈ ആഴ്ച്ചാ മക്കക്ക് പനി എല്ലാ അങ്ങനെ പോയി
ആഹ് ഇപ്പം, പി, എസ്, സി, ഒക്കെ ണ്ടെങ്കിലേ കയ്യുള്ളൂ.
പി എസ് സി ഇപ്പൊ അവരവര് ആൾക്കാർ തന്നെ എടുക്കുമ്പോ നമ്മുക്ക് കിട്ടൂല അത്‌ ലിസ്റ്റിൽ തന്നെ ഉണ്ടായത അതിന്റെ കാര്യൊന്നും ഇല്ല. അന്ന് കയ്യാനായി ഇനി പുതിയ നോക്കാം ആഹ്‌, അങ്ങനെയുള്ള ഇങ്ങനെയുള്ള പണിക്കൊന്നും ഭർത്താവ് വിടൂല.
ഏത് ഏതിനാ കൊടുത്തത് എൽ ഡി സിയോ.
ഞാൻ ല്ല എഴതി ഞാനില്ലേ ഡിഗ്രിക്ക് ഒരു പേപ്പർ എഴുതില്ല. ഏ എന്ന വെച്ചാല് അത്ത് നമ്മക്ക് എൽ ജി എസ് എന്ന് പറഞ്ഞ ഒന്നല്ലേ. അത് എഴുതാൻ വേണ്ടി അതില് അതി ലാ ഞാൻ ലിസ്റ്റിൽ ഉണ്ടായേ. അതില് മുസ്ലിംസ് ലിസ്റ്റിലുണ്ട് പക്ഷെ അതിപ്പോ കഴിയുവല്ലോ അപ്പൊ ഒന്നും കൂടി അതും കൂടി നോക്കിയാ. ഒരിക്കൽ കൂടി നോക്കാം ഞാൻ എൽ ഡി സി ഒും ഇതല്ല ഞൻ ഒന്ന് മാത്രേ എഴുതതൊള്ളൂ.
ഉം
അത് ഒന്ന് മാത്രമേ ഇതാക്കി. ചെയ്യല് ഞാ ഒന്ന കൂടെ നോക്കാം. ഇല്ലെങ്കില് ഞവേറെന്തങ്കിലും നോക്കിട്ട് ഞാൻ. എന്ത ങ്കും പണിക്ക് പോവാന്ന് പറഞ്ഞ.
ഇനി മ്മ അങ്ങനല്ല ഞാൻ പിന്നെ. ഇതി വര് എന്നോട് പറഞ്ഞു നീ പി ജി ചെയ്യുന്നുണ്ടോ? ചോദിച്ചു. ഞാൻ പറഞ് ഇല്ല. അപ്പൊ പറഞ്ഞു ന്നാ ഈ എക്സാം ഇവർക്ക് അത് കിട്ടിയാല പക്ഷെ ഇവർക്ക് ഡിഗ്രി ഉണ്ട് പിന്നെയ ഇത്. മാറ്റിയത് അവര് ഡിഗ്രി ഇല്ല ക്ക് എക്സാം എഴുതാൻ കഴിയില്ല അപ്പ കോ. ഏ, മത്സരം കുറയ ല്ലോ? പിന്നെ വേറള്ള എക്സാമിന്റെ എല്ലാ. ഉണ്ടാവല്ലോ ഇതില അങ്ങനെ ഉണ്ടാവില്ലല്ലോ.
ഉം അതുകൊണ്ട് ഒരിക്കൽ കൂടി നോക്കാ നമുക്ക് തലയില് എഴുതി നും കിട്ടട്ടെ.
ആഹ്‌
നമ്മക്കൊരു വണീണ്ടെങ്കി ആരോ. അപ്പ അപ്പഴക്ക് മക്കൾ വലുതാവുന്നവരെ കാത് ക്കണ്ടല്ലോ ഇത് കിട്ടീല്ലെ ങ്കിലും പ്രശ്നം ഇല്ലല്ലോ നമുക്ക്. ഒരു അപ്പേക് ആൾ ഉണ്ടാവു യിക്കൂല്ലേ കൂടെ നമ്മക്ക് ഇല്ലാതത് കൊണ്ടല്ലേ ഉണ്ടെങ്കിൽ ആളെ നിർത്തിക്കാലോ നമ്മുക്ക്.
അത് തന്നെ.
അത് ആള് ഇപ്പറത്തെ ഇപ്പറത്തെ ആൾക്കാര് വരു ല്ലോ. നമ്മക്ക് ജോലി ചെയ്തങ്കിലേ നമ്മടെ ഉമ്മാനാ. നമ്മള ഇവിട് നിക്കാ നിങ്ങൾക്ക് നിക്ക താക്കാൻ നമ്മ കിട്ടുന്നതിന് കൊടുത്താൽ മതിയല്ലോ അവര്ന്താ ചെയ്യുന്നുണ്ട. വന്നാ പിന്ന പ്രശ്നം ഉണ്ടാവില്ലല്ലോ.
വിധിയുണ്ടെങ്കിൽ നടക്കും.
അതെന്നെ നീ എന്തെങ്കും പഠിക്കുന്നുണ്ടോ.
ഞാൻ ടീച്ചറ യിട്ട് വർക്ക് ചെയ്യേണ്ടേന് പക്ഷെ ഇപ്പം മോള നോക്കാൻ ആളില്ലാത്ത നോണ്ടേ.
ഉം, എവിടെയാ വർക്ക് ചെയ്ത.
നമ്മളവിടെ അടുത്ത് തന്നെ.
ഏ. ബി എഡ് കഴിഞ്ഞതാ.
അല്ല ഞാൻ ടി റ്റി സി. യാ
ഉം അനക്ക് ടീച്ചിങ്ങിനോട് അത്ര ഇതില്ല അങ്ങനെ ചക്കന് വേഗം ദേഷ്യം വരും ന്താ എനക്ക് അതിലേക്ക് പോകാന്. എനിക്ക് എന്റെ തന്നെ മക്കൾ തന്നെ രണ്ടാലും പറയ്മ്പോൾ തന്നെ ദേഷ്യം വരും അതുകൊണ്ട് ആ പഠിപ്പിയെ പോലെ എല്ലാവർക്കും. കിട്ട കിട്ടി യല്ലോ ഇപ്പൊ പി എസ് സി കുറേയാക്കെ അറിയുന്ന കുറേയാക്ക കിട്ടിക്ണ് ഞാൻ പറഞ് എന അത് വേണ്ടാ കോടി ശമ്പളം ഉണ്ടെങ്കിലും എനിക്ക് വേണ്ട എനിക്ക് ആവൂല എനക്ക് ആ പ്പ ഈ ക്ഷമയില്ല ക്ഷമയില്ലാത്തടയിൽ പോയിട്ട് കാര്യമില്ലോ.
നമ്മളാസ്വദിക്കാണെങ്കിൽ എന്താറയോ നല്ല ഫീൽഡാ ടീച്ചിങ്.
ആഹ് നമുക്ക് എനക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് ആകുമ്പോ പിന്നെ അത് എന്ത് കിട്ടീട്ട് അത് സ്വർണ്ണമാല കി ട്ടീട്ടും കാര്യല്ലല്ലോ നമുക്കൊരു ഇഷ്ടംണ്ടാവണ അതിലേക്ക് ഉം. ഇവിടെല്ല അധികം ഒഴിവുണ്ട് അധിക ഗവൺമെന്റ് സ്കൂളിൽ ഒഴിവുണ്ട് പക്ഷെ ഞാ അങ്ങനുള്ള. തിരി ചെയ്യണം എന്തെങ്കും പക്ഷെ എനക്കായിലൊക്കെ പോകാനൊരിഷ് ട്ടോല ഇഷ്ട്ടോല്ലാത്ത എനക് ക്ക്‌ എഴുതുന്ന പണിയെല്ലാം ഭയങ്കരിഷ്ട്ടാ
ഹ ഹ
എഴുതുന്നേ അങ്ങത്തെ പണിയാ അക്കാ ആകെ ഒരാക്ക്‌ ഓരോരാ ആഗ്രഹല്ലേ
ന്നാ ക്ലർക്കായിക്കോ
ങ്ക് ഇല്ലേന കിട്ടീട്ടാ ക്ലർക്ക് ഇത് താഴ്ന്ന ലെവലിന്നമുക്ക് മേലോട്ട് ട്ട് വാ മേലോട്ട് മേലോട്ട് പോല്ല അത് താഴ്ന്നെ അതു തന്നെ എൽ ഡിട്ടൽ ഭയങ്കര ടഫല്ലെ
ആഹ്
മക്ക് നോക്കാ നമ്മളെ സമയാ യിട്ടുണ്ടാവില്ല
എവിടെ പോവാണെങ്കിലേ എട്ട് മണി ഒമ്പത് മണിആവുമ്പ മ്മള് വീട്ടിന്ന് പോണം അഞ്ച് മണി ആറ് മണി യാവും വീട്ടിലേക്ക് എത്താന് അയിനുള്ള ഒരു സെറ്റപ്പാവണം ആദ്യമ്മള്
ആഹ് അവിടെ ഇത്ടിലേപിന ബാഗ്യവാമ്മാർക്ക് അടുത്ത് ജോലി കിട്ടു അവര്ക്ക് മെല്ലപ്പോയാമതി ഇപ്പൊ എന്താ ഭർത്താവിന് രാവിലെ ഇവിടുന്ന് ഒമ്പതേ മുക്കാലിനേ പോവണ്ടൂ വിടടുത്തല്ലേമറൂമ് ഓഫീസിന് കൊറച്ചി ങ്ങോട്ടാമ്മ റൂമ് എടുത്തിട്ട് നിക്കുന്നേ അത്ര ഇല്ലലെ പോവണ്ടൂ അഞ്ച് മണി കഴിഞ്ഞാപ്പം വെരുവല്ലോ
ആഹ്
മറ്റുള്ള പോലെല്ല മക്കള് രാവിലെ എ എട്ടെ ഇരുപതിനാന്ന് അവരെ ബസ് വരാ
ബസ്സ് വന്ന് അവരിതാക്കി കയിഞ്ഞാ പിന്നെ അതന് ഭർത്താവല്ലേ വേണ്ടു ഏഴേ ഏഴേരുപതിനേ തൊടങ്ങും ഞാൻ വിളിക്കാൻ ന്നാലല്ലേ എണീക്കൂ
അല്ലെങ്കിഅമ്മളെ വീട്ടില് ആള് വേണംല്ലേ നമ്മള് പണിയൊക്കെ കഴിച്ചെച്ച് പോവാണെങ്കിലും
എന്റെ വീട്ടിലാള്ണ്ട് പക്ഷെ ഇവരിടുത്തുന്ന് ഇപ്പ ഇവിടെ നാട്ടിലായോണ്ട് പിന്നമ്മക്ക് ചോറ നമ്മളനാട്ടിലാണെങ്കി നമ്മ ചെക്കൻ നമ്മളെ വീട്ടിലാ നിക്കാ അപ്പൊ ഇത് ഇവിടെ രണ്ടുവല്ലാത്ത സ്ഥലത്തായിപ്പോയി
അങ്ങനെ
ഉം ന്റെ വീട്ടിലാതോ നമ്മുടെ നാട്ടിലും അതാണ് ചെക്കൻ ചെ അന്റെ വീട്ടിൽന്നെ നിന്നിട്ടുണ്ടായി പിന്നിവര്ക്ക് മാറ്റി ഇങ്ങോട്ടേക്ക് തിത്തി അ കൊടുത്തന്നെ എന്തോ ഉംയ പട്ടേലില്ല ഇനി ഞാൻ അങ്ങോട്ടേക്കന്നെ നോക്കും അങ്ങോട്ടേക്കന്നെ പോവും ഇവിടെ എന്തായാലും ഇല്ല ഇവിടാരൂല്ല വിടെ ബീണ് കടന്നാലും വീണ്‌ കടന്നടത്തന്നാവും
ആഹ് അവിടെത്തന്നെ ഒന്നിച്ച് നിക്കന്നെ നല്ലേ
എന്റെ വീട്ടിലല്ലങ്ങനന്നെ ഏ തറവാട് വീട് എന്റെ ഉമ്മ ഇതാക്കിയതാന് അപ്പൊ ഉമ്മ എളേമ്മ ഉമ്മാമ എന്റെ വീട്ടിൽ റോഡിന്റെപ്പറം രണ്ടളേമമാർ കുറച്ചപ്പറം ഉമ്മാരേട്ടത്തി പിന്നവടെ ചെക്കന്റെ വീട്ട് പെൺന്റെ വീട്ടില് ആ ചെക്കൻ നിക്ക്ന്നോണ്ട് ഉമ്മാരമ്മാവമ്മാ അവരവര്ക്കെന്നെ വീടായി ക്യുൽ ട്ടില്ണ്ടാവൂല
ആഹ്
അപ്പൊ പരിസരത്തൊരു മംഗലാന്ന് പരിവാ ക്ഷെ നമ്മള് നല്ല സിസ്റ്റാ ഉമ്മ നമ്മളെ കൂടെത്തന്നെ ണ്ടാവല്ലോ വേറാള്മ്മളെ ഭരിക്കാനും വരൂല ഒന്നും വരൂലല്ലോ അപ്പൊ അവരെന്തായാലും അങ്ങൻത്തെ പൊർത്ത്ന്നാരുല്ലല്ലോ നമ്മളുമ്മാനെ നോക്കുന്നോലെ അല്ല മറ്റുള്ളാള് അ മ്മളുമ്മ അമ്മളെ നോക്കുന്നോലെ വേറെ മ്മമ്മാര് നമ്മളെ നോക്കു ക്കൂലല്ലോന്തായാ
പഷേ അങ്ങൻത്തൊര് സിറ്റേഷനായിട്ട് അമ്മള് പോവുമ്പോ അങ്ങ് അങ്ങനെ റെഡിയാവും
ശെരിക്കങ്ങനെ ല്ല അല്ല നമ്മക്ക് നല്ല യ്ല് ആൾക്കാരെല്ലാം കണ്ട് നിന്ന് നമ്മക്ക് പെട്ടെന്ന് ആരും ല്ലാതക്കുമ്പോ അയന്നെ നമ്മ ഒരറ്റപ്പെട്ടതാവൂലേ അത്ര ആൾ അപ്രേ ഒന്ന് വിളിച്ചാ മതി ഉം ഉം
ഞമ്മക്ക് ഇൻക്ക് സുഖാട്ടോ അഞ്ച് മിൻറ്റ് മതി ഞങ്ങളെ വീട്ടിലേക്ക്
ന്ന് ആ
ഇവിടുന്നട്ക്കാള്ള ദൂരേ ള്ളൂ
അല്ല നമ്മള് വാ വാള്ളരെ അഞ്ചാറ് മണിക്കൂർ വ്യത്യാസുണ്ട് നമ്മക്ക് അങ്ങോട്ടേക്കൊന്ന് പോണ
ഇൻക്കാകെ പത്ത് രൂപ മതി
ഇല്ല നമ്മളിപ്പോ വെക്കേ അവധിക്കാലം മൊത്തം അവടെ എന്റെ വീട്ടിലായിരിക്കും ഇപ്പനി ഓണത്തിന് പോവും ഒരു മാസം അങ്ങനെ അവിട്ത്തെന്നേക്കും പിന്നെ ഞമ്മളെ റൂമ് എടി എന്നാ ശെരി
ആ ഓക്കെ ഓ ശെരി